ഹലോ
ഹലോ
ആഹ്
എന്തെക്കെ വിശേഷം
ആഹ് സുഖായിട്ടിരിക്ക്ന്ന് സുഖായിട്ടിരിക്ക്ന്ന് കേക്കാമോ
ഓ കേക്കുന്നുണ്ട് മഴയൊക്കെ ഉണ്ട അവിടെ
ആഹ് മഴയാ നല്ല മഴയാ ഇപ്പ ഴ് നല്ല തോന്നു നിക്കുന്നു അവിടോ
ആഹ് അത് ശരി ഓഹ് ഇവിടേം നല്ല മഴയാണ്.
ആന്നല്ലേ
ഇടിയോ ആഹ് ഇടിയോ ഒക്കെണ്ട് ഇടിയും മഴയൊക്കെണ്ട്.
ആഹ് ഇവിടെയും ഇടി മുഴങ്ങുന്നൊക്കെണ്ട് വലുതായിട്ടങ്ങനെ പേടിക്കുന്ന പോലെ ഇടി വന്നില്ല. ഇങ്ങനെ എവിടെയൊക്കെ ഇടി വെട്ടുന്നതിന്റെ ഒരു ഇടിമുഴക്കം ഉണ്ടാരുന്ന്.
ആഹ് ശരി ചെല ആഹ് ചിലേ ഏഹ് ചെലേ സ്ഥലത്തേക്കൊക്കെയാണ് ബ നല്ലോണ്ണം മഴയൊക്കെള്ളത്.
ഒള്ളത് മ് മ് പിന്നെ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നോ? ആഹ് പിള്ളാർക്കൊന്നും പനിയൊന്നും ഇല്ലേ മഴയൊക്കെ ആവുമ്പഴേ ആഹ് ആഹ് ആഹ് ഇല്ല
ട്ടതാണ്.
ആഹ് ആഹ് ആഹ് പനിയൊക്കെ വരാതിരിക്കുന്നേന്റെ ല്ലേ ആഹ് ആഹ് ആഹ് എല്ലാ സ്കൂളിൽ പോവാനുള്ള എല്ലാം റെഡിയായോ?
ആഹ് റെഡിയായിക്കൊണ്ടിരിക്കുന്ന്
ആഹ് ആഹ് ആഹ്
ഇപ്പൊ ട്യൂഷനൊക്കെ സ്റ്റാർട്ട്യ്ത്
ആഹ് ആഹ് ആഹ് ആഹ് എന്താ അടുത്ത മാസം ആദ്യം തന്നെ തൊറക്കോ സ്കൂള്
ആഹ് തൊറക്കുന്നാണ് പറഞ്ഞത്
ആഹ് ആഹ് അങ്ങനെ ബുക്കും പുസ്തകം ബാഗ് അങ്ങനെയൊക്കെ എല്ലാം വാങ്ങിയോ
ങ്ങനെ
ബുക്കും പുസ്തകമൊക്കെ വാങ്ങിയോ പുസ്തകവും ബുക്കും ഒക്കെ വാങ്ങിയോ സ്കൂളിന്ന് ഉം
വാങ്ങി
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ വൈട്ടത്തേക് എല്ലാം റെഡിയായോ? വൈട്ടത്തേക്കെല്ലാം റെഡി വൈകിട്ടത്തേക്കെല്ലാം റെഡിയായോ?
ആഹ് റെഡിയായിക്കൊണ്ടിരിക്കുന്ന്
ആഹ് ആഹ് എല്ലാർക്കും എന്തോ വൈട്ട് ചോറാണോ ചപ്പാത്തിയാ ചപ്പാ ആഹ് ആഹ് ചപ്പാത്തിയും
ചപ്പാത്തി അയിനൊരു കറിയും വേണം.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
മീൻ കിട്ടിയിരുന്നാ?
ആ മീനല്ല ഇന്നിച്ചിരി ബീഫ് ഒണ്ടാരുന്ന്. ബീഫ് വേവിച്ചു. ആ ബീഫും വേവിച്ച് സാമ്പാറും ഒണ്ടായിരുന്ന് പയറ് മെഴുക്കുവരട്ടി ആഹ്. ആഹ് അങ്ങനെ ആഹ് അങ്ങനെ ഇന്ന് അങ്ങനാരുന്നു ഇന്ന് എന്താ മ ക്കളൊക്കെ പൊറത്ത് പഠിക്കുവാ. അപ്പൊ അവര് അവരിന്ന് വന്നി ട്ടുണ്ട്. ബാംഗ്ലൂരീന്ന് വന്നു. അപ്പം ആഹ് അപ്പൊപിന്നെ ഇനി ഒരാഴ്ചത്തേക്കുണ്ട്.
അയ് ശരി.
ആഹ് ആഹ്. ആങ്ങനെ ആ പിന്നെ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറ. എന്തുവാ അവടെ കൃഷിയൊക്കെയാണോ അതോ ആ എന്തൊക്കെയാ അവിടുത്തെ ഇതൊക്കെ ഉള്ളത്
അവിട കൃഷ് ഷീന്ന് പറയാൻ അങ്ങനത്തെ ഇതൊന്നുല്ല കൃഷിയൊന്നുല്ല നമ്മള് പൊറത്തുന്നന്നെയാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്
വാങ്ങിക്കിന്നത് ആഹ് ആഹ് ആഹ് ഞങ്ങക്കും വലുതായ്ട്ട് കൃ ഷിയൊന്നും ഇല്ല പിന്നെ റബർ ആയിരുന്നു പിന്നെ അടുത്തടുത്തൊക്കെ അങ്ങ് വീട് ടുകളും ഒക്കിയാ പിന്നെ ഇതൊക്കെയോ പിന്നെന്താ മാവും പിലാവും ഉണ്ട് അതിനത് ആവശ്യത് പിന്നെ ചക്കയും മാങ്ങയും ഉണ്ട് പിന്നെ ഈ പപ്പായയുണ്ട് പേരക്കാ ഒത്തിരിയുണ്ട് പേരക്ക ആ അതൊക്കെ ഒത്തിരിയുണ്ട് ഉം പിന്നെ കഴിഞ്ഞ എടക്കൊക്കെ നമ്മടെ ഇതുണ്ടല്ലോ ഓ നമ്മള അ ച്ചിങ്ങാപ്പയറ് നമ്മള് നീളവുള്ള പയറുണ്ടല്ലോ മെഴുക്കു വരട്ടുന്നൊക്കെ പയർ അതിന്റെ ഒരു പന്തല് കെട്ടി ചെറിയൊരു ഇതുണ്ടാരുന്ന് അത് പക്ഷെ ഇപ്പൊ അങ്ങ് അയിന്റെ സമയം കഴിയുമ്പോ അതങ്ങ് പോവുവല്ലോ പന്തലുവെല്ലാം അങ്ങ് പോയി അന്ന് അത് കൊറച്ച് നാളത്തേക്ക് നമ്മുടെ വീട്ട് ലേക്ക് ആവശ്യത്തിനും ഒക്കെയുള്ള പയറ് കിട്ടുവായിരുന്നു ചെറിയൊരു പന്തലൊക്കെ
ആഹ് അത് ശരി
ആഹ് അങ്ങനെ
ഞങ്ങളു അങ്ങനെയൊക്കെ ആദ്യൊക്കെ അങ്ങനെയൊക്കെ ഇണ്ടാക്കാറുണ്ടായിരുന്നേ ഇങ്ങനെ ആഹ് പയറൊക്കെ അങ്ങനെ പന്തലൊക്കെ കെട്ടിയിട്ട് അതുപോലെ കോവയ്ക്ക
ആ അത് തന്നെ കോവയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കിട്ടും നെറച്ചങ്ങ് പിടിക്കും
പ്പളേ പടന്നങ്ങ് പിടിച്ച്
പിടിച്ചോളും ആഹ് അങ്ങനെ ഉം പിന്നെ പിന്നെ കോഴി വളർത്തൽ അങ്ങനൊന്നും ഇല്ലാല്ലേ കോഴിയുണ്ടോ
ആഹ് ഹലോ കേക്കുന്നില്ലേ
കോഴി ഉണ്ടോന്നു കോഴിയൊക്കെ ഉണ്ടോന്ന്
ആഹ് കോഴിയൊക്കെ ഇണ്ട്
ആഹ് ഞങ്ങക്ക് കോഴിയൊന്നു ഇല്ല പട്ടിശല്യം കൊണ്ടേ കോഴിയെ വളർത്താൻ പറ്റത്തില്ല അങ്ങ് പട്ടികളൊക്കെ ഒത്തിരി ഒള്ളത് കൊണ്ട് കോഴിയെ ഒത്തിരി കോഴികളൊക്കെ ഒണ്ടായിരുന്നു അതിനെയെല്ലാം നമ്മളൊന്ന് കണ്ണു തെറ്റി അപ്പൊറത്തോട്ട് പോകുമ്പോഴത്തേന് അതിലേകോടെ പിടിച്ച് ആ കാട്ടി കൂടെ അങ്ങനെ അങ്ങ് കൊണ്ടുപോവ അതുകൊണ്ട് പിന്നെ ഇപ്പൊ കോഴിയെ വളർത്തലൊന്നും ഇല്ല നേരത്തെ ആയാലും അമ്മക്കാണെ ങ്കി ഒരു രണ്ട് കൊല്ലം മുമ്പും പഞ്ചായത്തിന്ന് ഒരു അമ്പത് കോഴിയെ അതിന്റെ കൂടും അതിന്റെ കോഴിതീറ്റയും എല്ലാം കൂടെ ഈ കുടുംബ ശ്രീ വഴി ഇവർക്ക് ആഹ് ഒരു കുടുംബശ്രീയിലെ ഒരു പത്തു പേർക്കു കിട്ടി ആ ഭാഗത്ത് എല്ലാവർക്കും ഇങ്ങനെ പത്തു പേർക്ക് കോഴിയും എല്ലാം കിട്ടി അങ്ങനെ അതിനെ ഒരു ഏകദേശം കൊറേ നാളത്തോളം ഞങ്ങക്ക് ഉണ്ടായിരുന്നു അത് അത് നല്ല നല്ല കോഴിയൊ ക്കെ ആയിരുന്നു മുട്ടയും കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ആ പരസ് പരം എന്തെങ്കിലും നമ്മൾ ഒരിച്ചിരി നേരം ഫുഡ് കൊടുക്കാനൊന്ന് താമസിച്ചു പോയാല് ഇത് പരസ്പരം അങ്ങ് കൊത്തും നമ്മളിപ്പോ എവിടോട്ട് എങ്ങും പോവാൻ പറ്റ ഇതുങ്ങളെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കുന്നുന്നത് പോലെ ഇത്ങ്ങടെ അടുത്ത് തന്നെ നിന്ന് ഇതുങ്ങക്ക് ഇങ്ങനെ ആ ഒരു നേരം കോഴിത്തീറ്റയാണെങ്കിൽ അടുത്തത് അരി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിയിമ്പം ഈ പ പച്ചപ്പുല്ല് അരിഞ്ഞു കൊടുക്കണം ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പായലു ണ്ടല്ലോ പായല് കൊടുക്കണം പായല് വളർത്തു വാരുന്ന ആ അങ്ങനെ ഇത് അതിങ്ങ ഇങ്ങനെ ആഹാരങ്ങൾ കൊടുത്ത് അത് ഇച്ചിരി നേരം നമ്മള് തെറ്റിയിട്ടുണ്ടെങ്കി ഇവരിങ്ങള് പരസ്പരം അങ്ങ് കൊ ക്കുവ കൊത്തിട്ടാങ്ങ് കൊത്തി അങ്ങ് പറിച്ച് അങ്ങ് തി നമുക്കത് കാണുമ്പോ അങ്ങ് അയ്യോ ഞങ്ങൾ അന്ന് തന്നെ അയ്യോ നമുക്ക് അതങ് വല്ലാത്തോരിതായിപ്പോയി നിങ്ങളെ പിന്നെ നമ്മളെ വീട്ടിൽ വളർത്ത അത്രക്ക് ഞങ്ങള്